ആഹ് കേൾക്ക്ണ്ട് എന്തൊക്കെയാ വിശേഷങ്ങള്
സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ അവിടത്തെവിശേഷം
ഇവിടെ സുഖം തന്നെ അങ്ങനെ പോണൊക്കെ കൊഴപ്പൊന്നുല്ല ഫുഡോക്കെ കഴിച്ചില്ലേ
ആഹ് ഫുഡ് കഴിച്ച്
ആഹ് മഴ ഇപ്പൊ കൊറച്ച് ഒഴിവ്ണ്ട് ഇപ്പൊ ഉച്ച സമയത്ത് ആഹ് ഞാൻ കഴിച്ചേ
ആഹ് പിന്നെ എന്താ കറി ഇന്ന്
കറി മീൻ കറിയെന്നു മീൻ കറി മീൻ പൊരിച്ചതും അവിയലും
ആഹ്
അയില
ആഹ് ആഹ്
ഇയാക്ക് എന്തേനു കറി
എനിക്ക് ചെമ്മീന് മത്തി പൊരിച്ചതും ഉം കുട്ടോളൊക്കെ
കുട്ട്യാളൊക്കെ ഇണ്ട് നാലാള്ണ്ട് ഒക്കെ അവിടെ ഇന്ന് ലീവ് ആയോണ്ട് ഒക്കെ അവിടെ കഴിച്ചെടുക്കണ്ട്
ഏ ഹാസോ
ഉ ഹസ്ബന്റ് നാട്ടിൽ തന്നെയാണ് ട്ടാപ്പിങ്ങ ആണ്
ആഹ ആഹ ആഹ
ഇങ്ങക്കെത്ര കുട്ട്യേളാ
എനിക്ക് മൂന്നാള്
ആഹ് ഹസ്ബന്റേടെ നാട്ടിലില്ലേ
ഇവിടെ നാട്ടിൽന്നെയാണ്
ആഹ്
ഉം പിന്നെ സുഖാണ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണ് മഴ ഒക്കെല്ലേ അവിടെ നല്ലോ
ഉം നല്ല മഴയാണ് ഇപ്പൊന്ന് രാവിലൊക്കെ എന്താ മഴയാന്നോ
ആഹ ഇപ്പൊ ഇബടാ കൊറച്ചൊരു ഒഴിവുണ്ട്
ആഹ് ഇവടെ അതെ രാവിലെ കുട്ടികൾ മദ്രസിൽ പോണ ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു
ആണ് പിന്നീ നല്ല മഴ പെയ്തല്ലോ ഇപ്പൊ കൊറച്ചേരത്തെ
ആഹ് ഇവിടെന്നാ രാവിലെ നല്ലോ പെയ്‌ത് പിന്നെ വല്ലാതെ ഇണ്ടായിട്ടില്ല പിന്നെ ചാർച്ചിലോള്ളു
ഏഹ ആ എല്ലവും കഴിഞ്ഞിലെ ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് പനിയൊക്കെ കഴിഞ് പിണി കഴിഞ്ഞു കുളി കഴിഞ്ഞ് ഫുഡ്ഡഴിക്കലൊക്കെ കഴിഞ് ഇങ്ങനെ ഒഴിഞ്ഞിരുന്നതാ ഇന്ന് കുറച്ചില്ലേറ്റായി കുട്ടികള് വീട്ടില് ഉണ്ടാവുമ്പോ അങ്ങനെയാണ്
ആഹ് അപ്പൊ പിന്നെ പണികൾ കയ്യൂല്ല
കഴൂല അല്ലെങ്കിൽ രാവിലെ ഓല് സ്കൂൾ പോയാ പിന്നെ ഫുഡ വേഗം വേഗം റെഡിയാവൂല്ലൊ പിന്നെ എല്ലാ ജോലിയും വേഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നവരെ ഫ്രീ ആണ് ഓരു വീട്ടില് ഇണ്ടെങ്കി പിന്നെ ഒഴിവുണ്ടാവില്ല
ആഹ് അത് ശരിയാണ് പിന്നെ അവര് ആ ആഹ് എന്റെ കുളി കഴിഞ്ഞിട്ടില്ല
ആഹ് ഞാൻ വേഗം കുളിച്ചു ഏ ഫോണ് കയ്യിൽടുത്താ പിന്നെ കുളിക്കാൻ മടെക്കാരം അപ്പ ഞാൻ വേഗം കുളിച്ചിട്ടാ പിന്നെ ഫോണൊക്കെട്ത് നോക്കി ക്കിയത്
അത് ശരിയാണ് എനിക്ക് പിന്നെ കുളിക്കാൻ പോവാനേയ്നെ എന്താചാല് ഇന്റെ മോനേ ഇപ്പൊ ഉറക്കിട്ടുള്ളൂ ചെറുദിനേ ആഹ ഒരു വയസായിട്ടുള്ളൂ
ആഹ്
അപ്പൊ പിന്നെ അവന ഇത് നോക്കാനുള്ള കാരണംവും പണികള് വേഗം
ശരിയാണ് ഇങ്ങനെ കരഞ്ഞും അപ്പഴും നോക്കി നടക്കണ്ടല്ലേ
ആഹ അതന്നെ ഇപ്പൊ നടക്കല് ഇങ്ങനെ തുടങ്ങീട്ടുള്ളൂ അപ്പൊ പിന്നെ വീഴും ചെയ്യും
ആഹ് ശരിയാണ് ചെറിയ കുട്ടികളാകുമ്പോ പണി വേഗം ഒരുരുങ്ങേ ഇല്ല
ആഹ അതന്നെ
ഉം എന്റെ ചെറുത് യു കെ ജി ആണ് പിന്നെ അതുകൊണ്ട് കൊഴപ്പല്ല കുറച്ചൊക്കെ കഴിഞ്ഞിട്ട്ണ്ടങ്ങനെ അങ്ങനെ അത് കളിച്ചങ്ങനെ നടക്കും എനിക്ക് മൂന്ന് പെൺകുട്ടി ഒരാൺകുട്ടിയാണ് ഉം
പിന്നെ മൂതാള് എത്രീല്ലാ പഠിക്കണ
മൂത്തത് ഒമ്പതില്
ആഹ്
അയ്ന്റെ തായള്ളത് ആറില് അയിന്റെ തായള്ളത് രണ്ടില് ചെർത് യു കെ ജി
ആഹ് ആഹ ആഹ ആഹ ഒറ്റക്കനല്ലേ വീട്
ആ ഒറ്റക്കന്നേണ് ഞാനും കുട്ടിയളും ഹസ്ബന്റും വേറേണ് ഇപ്പൊ ഇതന്നെ മക്കള് നാലാളും പോയാ പിന്നെ ലീ ഒയ്ഞ്ഞങ്ങനേ ഇരിക്കലന്നേണ് ഹസ്ബൻഡ് ടാപ്പിങ്ങാണ് ഇന്ന് ഇന്ന് ഇവടെ ട്ട് തന്നെണ്ട് പ്പൊവടല്ല ആ നാട്ട് തന്നേണ് ടാപ്പിംഗ് ആണ് മയായോണ്ട് വെട്ടാനൊന്നും പോയിട്ടില്ല ഈ റബ്ബർ വെട്ട് ഇന്ന് മഴ ആയോണ്ട് പോയിട്ടില്ല രാവിലെ എറങ്ണ ടൈമില് നല്ല മഴായിരുന്നു.
ആ പിന്നെ ആ ആ ആ ആ അങ്ങനെ
പിന്നെ എന്തേക്കെണ്ട് രാത്രിക്കും ഒന്നായിട്ട് വെക്കന്നല്ലെ ഫുഡൊക്കെ
ആ ആഹ് ഒന്നായിട്ടെന്നെണ് പിന്നെ രാത്രി മീൻ പൊരിക്കാണ്ടാവുട്ടോ
ആഹ് ചെറിയ പണികളോക്കണ്ടാവുലെ അങ്ങനെ
അത് അപ്പ ചൂടോടൊ
ആണ് ലെ
ഭക്ഷണം കഴിക്കൊന്നുല്ല
ആഹ്
ആഹ് ആ പത്ത് പയിനൊന്ന് മണിക്കാവും ങ്ങളോ
ഞങ്ങള് കുട്ടിയളൊക്കെ മഗ് രിബ് കഴിഞ്ഞാ തൊടങ്ങും ചോറ് ചോറ് ന്നർഞ്ഞ് ഓൽക്ക് ഞാനങ്ങന കൊടുക്കും ഞാൻ പിന്നെ ഒരാക്കം പോലെള്ളൂ കഴിക്ക ഇൻക്ക് നേര്ത്തെ കഴിച്ചാ പിന്നെ രാവ് വേം വെഷക്ക്ണ്ട് പറിം ഞാ
എവിടെലോക്കെ പോയ നമ്മള് വേം ഭഷണം കയിച്ചാ പിന്നെ കെടക്കണ്ട നേരാവുമ്പോ വെഷ്ക്കൂ
ഇൻക്കൊരോർകൊർങ്ങിയാ പിന്നെ ഇൻക്ക് രാവിലെക്കെ നീച്ചാ ഇൻക്ക് വേം ചായുടിക്കണം ന്നൊക്കെ തോന്ന പ്പൻ ഞാൻ വൈക്യാ കഴിക്കല്
ആഹ് ഇയ്യു ഹസ് ആ സും കൂടിയല്ലെ കയിക്കാ
എങ്ങനെ
ഹസ്ബന്റും ഇജ്ജും കൂടി അല്ലേ കയിക്കാ രാത്രി
ആഹ
ആ
ഉം കുട്ടിയളൊക്കെ ഇപ്പ നേര്ത്തെ മഗ് രിബായ തൊടങ്ങും ചോറ് ചോറ്ന്നാ അപ്പൊൽക്കെക്ക കൊടുക്കും നിസ്കാര ഒക്കെ കഴിഞ്ഞാലാണ്ട് ഉം
ങ്ങനെ പിന്നെ അവര് ന്താണ് സ്കൂൾല് പ്രൈവറ്റ് ആയിട്ടല്ലോ പഠിക്ക്‌ണെ
അല്ല ഓര് ഗവൺമെന്റ് സ്കൂൾലാണ് ആദ്യം പ്രൈവറ്റ് ആയിരുന്നു രണ്ടാള് മു രണ്ടും പിന്നെ ഇവടെ അടുത്ത്ള്ള സ്കൂൾക്കാ ക്കി കൊറോണ ആ ടൈമിലൊക്കെ ഇങ്ങനെ ഓൺലൈൻ ക്ലാ ഓഫ് ലൈൻ ക്ലാസായപ്പോ
ആ പ്പ ഗവൺമെന്റിൽ നല്ല പഠിപ്പന്നെ ലോ കൊഴപ്പൊന്നുല്ല ഗവണ്മെന്റിലും പഠിപ്പൊക്കെ ല്ലോ പറിം ആഹ് എവടായാലും കൊയ്പ്പല്ല ആതന്നെ ഉം വീട്ടി പോവാറില്ലേ?
പൂട്ടന്നെ ആ വീട്ടിലിപ്പോ കഴിഞ്ഞ ആഴ്ച്ച പോയിന്നു ഒരു ഒരുസം മുഹറം ഇന്ന്ലീവ്ണ്ടായില്ല
എവ്ടെ നിക്ക
ഹസ്ബന്റ് വിടെ നിക്കും തറവാട്ട്ക്കൊന്നും പോവൂല
ആ ആ ആ
വരുന്ന പിന്നെ ഹസ്ബന്റാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ
ആഹ ഇവിടിം പ്രശ്നം വ്ടെ ആരൂല്ല തറവാട് മൂത്തച്ഛന്റെറെ വീടൊക്കെണ്ട് മ്മക്കെ അടൻണ്ട്
ആ ഇവടിം തറവാടട്ത്താണ് ശേ മ്മാക്ക് വല്ല്യ സുഖല്ല പിന്നെ തി ങ്ങട്ടട്ത് പ്പൊ പോയി നിന്നാ മ്മളട്തോന്നും പോവൊന്നുല്ല്യ ആഹ് ഉമ്മാക്ക് ഷുഗറും പ്രഷറു കായിട്ടങ്ങനെ ചിലപ്പോങ്ങനെ ഏറും കോ നടക്കൽ അങ്ങനൊക്കെ തന്നേണ് പിന്നെ
ആഹ് എളച്ചിണ്ടാവുലേ
അത് ചെട്ടലയിച്ചിണ്ട് അയ്നോട് പോയിങ്ങാണ്ടങ്ങനെ ചോറ് ചോയിച്ചൊന്നുല്ല ഇ പണ്ട്ങ്ങാണ്ടാരേലും വെളമ്പി കൊടുത്തി തിന്നുന്നല്ലാതെ ഏഹ് നേരത്തെ ഇങ്ങാട്ട് അങ്ങനെ ഫുഡ് അപ്പ വിരുന്നു വയരൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ടീസൊക്കെ ലീവിട്ടുമ്പോ ഇണ്ട് കണ്ണും ചെമീം അങ്ങ് പോവും അതെ എന്നും സ്കൂളും മദ്ര ഡെസ്ക്ക് വരുന്ന് എന്നും ഓ ലീവാന്നെ ഇണ്ടാവു ഇല്ല സ്കൂൾ ഇല്ലെങ്കിൽ മദ്രസ ഇണ്ടാവും മദ്രസ അവധിയാണങ്കി സ്കൂൾ ഉണ്ടാവുല്ല എന്നപ്പോ ഒറീസക്കെ ലീവ് കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു പോവുക അല്ലെ ഓല് പൊറത്ത്ന്നൊക്കെ കഴിക്കും ആഹ് അയിനൊന്നും കൊഴപ്പല്ല അങ്ങനെ
ഉം
ചെലെല് പോർത്തുന്നൊക്കെ കഴിക്കും ചെൽപ്പൊ എന്റെ വിട്ടുക്ക് വരാൻ പറയും ഒരു നേരൊക്കെ ചെലപ്പൊക്കെ വരും അധികം അത്ര അടുത്ത് നല്ല ഇന്നാ ഒര് പത്തു അഞ്ച് മിനിറ്റ് പോവാനൊക്കണ്ടോ വണ്ടീല്
ആഹ് ആഹ് ആഹ്
അധികം ദൂരന്നുല്ല ചെലപ്പളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞാ വരും
ആഹ് അതന്നെ ആഹ് അവര് പിന്നെ ഇങ്ങ്ടും വരൂല എപ്പളും അപ്പോ അതെന്നെ തിന്നാ മതി അതൊന്നും കഴിക്കൂല്ല
ആഹ് അ അതെ അതാണല്ലത്
ആഹ് ഏളെച്ചി പോയാല് ഇമ്മ വീട്ടിക്ക് വരോ
ആളെ ഇമ്മയിന് ചെലപ്പം വെരൊന്നുല്ല പിന്നെ ഫുഡ് അങ്ങട് കൊണ്ടയിക്കൊട്ക്കലാ ഞാന് ഉമ്മ ഒര് ഒറ്റക്ക്പ്പം ഇപ്പണ്ട് ഇപ്പേം എളയച്ഛനൊക്കെണ്ടാവും ഫുഡ് ഇപ്പോ നിക്കാൻ ചെലപ്പം കഴിയൂല്ല ഇപ്പ ഞാൻ ചെലപ്പോട്ട് വിളിച്ചാലോ ഞാൻ വെര്ന്നില്ല ഞാൻ ഇവടെ നിക്കാണ് അറിം ചിലപ്പോ വരും ചെയ്യും ആഹ് എടത്ത് പറഞ്ഞ ഓലെ തറവാട് ഒരു താഴ്ത്തും ഞങ്ങൾ കുറച്ചു മേളിലും മുകളിലും ആണ് നോക്കിയ അത് കാണും അങ്ങനെ ആഹ് അത്ര അടുത്തല്ല എന്നാ നോക്കി നമ്മക്ക് കാണും ഞാന് മുറ്റത്തുന്ന് വിളിച്ചാലൊക്കെ കേൾക്കും അങ്ങനൊക്കെ ഇണ്ട്
ആഹ് അങ്ങണ്ട
ചെലപ്പം ചെലപ്പോ ഞാൻ ഓ ഇണ്ടാക്കിയിട്ട് കൊണ്ടെക്കൊടുക്കും
ആഹ്
ചെൽപ്പൊഓല് വരും വന്നാണ്ട് ഒര് ഒറ്റ കേടാ സാനൊക്കെ അങ്ങട്ടന്നെ പോവും ഉം ആഹ് ഇച്ചും തന്നെ തോനൊന്നും പോയി നിക്കൂല സ്കൂള്ട്ടിയാള്ത്തന്നെ സ്കൂളൊക്കെ ഇള്ളോണ്ട് രണ്ടീസൊ മൂന്നീസൊ പ്പ അയ്ലാറെ കഴൂല്ലല്ലോ
ആ അതന്നെ പിന്നെ എല്ലാരും നാട്ടിലയ്ക്കാര ല്ലേ
ആ ഒക്ക നാട്ട്ത്തന്നെ എളയച്ഛൻ മൂല്യാരാണ്
ആ ആഹ് ങ്ങള വീട്ടില് ഈച്ചക്കെ ഇണ്ടടോ
ആ ഇപ്പ ഇല്ല ഇപ്പ ഈ മഴ ആയൊണ്ട് ഇല്ല
മഴ പെയ്തിട്ടാണ് ഞങ്ങളവടെ വന്ന്ക്ക്‌ണത്
ഏഹ് ഇതിന് ഇപ്പോ ഇപ്പ ഇപ്പ നല്ല മഴയല്ലേ അതോണ്ട് പോയിട്ട്ണ്ട് ഇതിനെ ഇതില് നല്ലോം ഇണ്ടായിന് എന്നിട് ഒര് ഈച്ചക്ക് വെക്കുന്ന ഒരു പേപ്പർ ഒക്കെ ഇണ്ടല്ലോ
ഇണ്ട് ലെ ആ ഇപ്പം
ഇപ്പൊ ഒരു പശമാരത്ത ഒരു പേപ്പർണ്ട് അത് വെക്കലേനു അത് വെച്ചാ അയ്മ ട്ടി പിടിച്ചാ പിന്നെക്ക് പറൻ കഴിൂല അങ്ങനെ കുറേ ചാവും
ആഹ്
അത് കൊടന്ന് കണ്ട് വെച്ചീനു ഇപ്പ നല്ല മഴ ആട്ടേക്കും ഇപ്പല്ല
ആഹ് ഇവിടെപ്പന്ത്‌ ഇന്ന് തുടങ്ങിയതാണ് ഹ്
ഏഹ് ഇവിടെല്ലാം നാറ്റീച്ചണ്ടായിരുന്ന ആഹ് ചടങ്ങ് പറൻ പറയാ റൂംല്ന്ന് കട ക്കാനോടി എൽപ്പോ ച്ചി റൂമിലൊക്കെ പ്പ എന്ത്‌ മധുരോഗൊക്കെണ്ടായിട്ട് അറിയാാന്
അതന്നെ ഞമ്മള അടിച്ചിട്ട്ക്ക കടിക്കല ഇങ്ങനെ ഇരുന്നിട്ട് താക്കണ് എവിടൊക്കെ പോയിരിക്ണ്
സവര്യണ്ടാവുലെന്യു ഈച്ചനെ കൊണ്ട്
ആഹ് തന്നെ ഇപ്പൊ ഇവിടെ വന്നൂടിക്ണ് മോളെ
ഇങ്ങനെ എവിടെന്നാലും അവിടെഈച്ചണ്ടയ് പല്ലേതാലും
ഔ അതന്നെ
പ്പൊ നല്ല മഴയിട്ട് എന്താറില്ലേ പ്പൊ ഒര് ഒരാഴ്ചയ്ട്ട് ട്ടില്ല
ഓഹ് തന്നെ
ഉം
ഇവിടെപ്പ കൂടിയതാ അല്ലണ്ട് പ്പ കൂടിക്ണ്
ആഹ് ഇപ്പങ്ങനെ രാത്രി കൊതുതൊക്കെ ണ്ട് ആഹ്
ആഹ് അത് മഴ പെയ്താ പിന്നെ
ഫേനൊന്നും ഇല്ലാതെ ട്ക്കാനേ പറ്റില്ല കൊതുവും കാര്യം കടിച്ചിട്ട്
ആഹ് പിന്നെ തണുപ്പാണ് എന്നാലും ഫേനു വാണേ
ഉം തണുപ്പാലും നിക്ക് ഫേനിന്റെ സൗണ്ട് കേ ക്കണം ഉറങ്ങണങ്കി ഉം അയിന്റെ ഏ സി ഒന്നുല്ല
ല്ല എ സില്ല പേരന്റെ ഉള്ള് ഇപ്പൊ പ്പൊ പിന്നെ ചൂ തണുപ്പയൊണ്ട് കൊയപ്പല്ല
പ്പല്ല ഏ സി ആണ്ടല്ലോ കാലത്ത് അല്ല വേനൽക്കാലത്താണ് അതെ
ഞാ പറയാം അപ്പൊ ഹസ്ബന്ഡറ് വല്യ താല്പര്യന്നും ഇല്ലതാങ്ങാന്
എടി പത്തെ മുപ്പതായി
ന്നാ ശരിന്നാ
ന്നാ ശരി ആഹ്